ഹലോ കേക്കുന്നില്ലേ?
ആണ്ട്ണ്ട് എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം. അവടെയോ?
സുഖം.
ഉം ഫുഡ്ഡോക്കെ കഴിച്ചോ?
ഇല്ല ആവുണോള്ളു.
ആവണോള്ളൂലെ. എന്താ പണി?
വൻമ്പയറ് കറിണ്ടാക്കാ.
ആഹ്.
ഇക്കണ്ട്.
ഏഹ് എന്തയ്ന്?
വൻമ്പയ്റ് കറിയാ ഇണ്ടാക്കണ്.
ആഹ് ഇങ്ങള് കുക്കൊക്കെ ചെയ്യോ അത്യാവശ്യം.
ആഹ് കുക്കോള് ചെയ്യും.
ആഹ്.
അത്യാവുസ്യല്ലാം.
എൻ
കോയപ്പോന്നൂല്ലാതെ ബിരിയാണി മന്തി ഫൈഡ്രൈസ് പിന്നെ പച്ചക്കറികളും ചെയ്യാറില്ല. ഉപ്പേരികള് പിന്നെ
അപ് ഏ അങ്ങനൊക്കെയാണലെ.
ഉം അവടെ ചെയ്യ
ഏഹ് ഇവടെ, അങ്ങനെ പ്രത്യേകിചൊന്നൂല. ഇന്നാലും യൂട്യൂബ്ക്കെ ണ്ടായോണ്ടെ ഫോണില്,
ആഹ് ആ.
അങ്ങനെക്കെ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട കണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങന ബിരിയാണി ഫ്രൈഡ്റയ്സ്, തന്നക്കും ഇന്ന കൊണ്ട് ണ്ടാക്കാൻ കഴിയൂല. ഇമ്മച്ചിക്ക ഇണ്ടാക്കും നന്നായിട്ട്.
ആഹ് ആഹ.
ഞാനീങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടത് ഇങ്ങനെ, ആ നമ്മക്ക് പെട്ടെന്ന് എളുപ്പം എളുപ്പായിട്ട് കിട്ടണ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. ഇങ്ങനത്തെ മന്തിയും ഫ്രൈഡ് റൈസക്കെ ഞാൻ,
കല്യാണം കഴഞ്ഞില്ലേ?
എൻ ഏഹ് ഇല്ലല്ല.
ആ അഹ് ശരി.
ആഹ് അപ്പ അങ്ങനത്തെ വലിയ വലുതൊന്നുമ്മച്ചി ണ്ടാക്കാനയ്ക്കൂല അഥവാ കേടന്നാലോ.
ആഹ് അല്ലെ.
അ പിന്നെ, ആഹ് പിന്നെ ഞാൻ തന്നെ തിന്നേണ്ടി വരും.
ഉം അപ്പൊയി ഉണ്ടാകാതക്ക.
ആഹ് അയിനാറനല്ലത് ഉണ്ടാക്കാതെക്കെ അതുകൊണ്ട് പിന്ന ഉണ്ടാക്കിയല്ലേ
ഉം അതോണ്ട് സുഖണല്ലോ അട്പത്ത്കോണ്ടല്ലോ
അതെ ഏ അതെ അടുപ്പത്തേക്ക് കേറ്റലില്ല അതാ രണ്ടാം പണി രണ്ടാം പണിയാവും വിച പറഞ്ഞാണ്ട് കേറ്റിയ
ഉം
ഉം അവിടെ എങ്ങനെ ഏഹ്
ഉച്ചക്ക്ഇള്ളതൊക്കെ ആയിവെച്ച്
ഉച്ചകക്കുള്ളതായിക്കൊണ്ടിരിക്കുന്നു എന്തെ ഏ നിങ്ങള് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാലുണ്ടോ
ആഹ് കൊറച്ചക്കണ്ട് കൊറ കൊറയാ നല്ല പോലെന്തെങ്കിലും
ആഹ് എന്തൊക്കെയ കൂടുതലായിട്ട് ഇണ്ടാക്കല്
പയറണ്ട് പിന്നെ മ്മാക് കുമ്പളങ്ങ മത്തനൊക്കെ ഉണ്ട് ഉണ്ടാക്കും ഇങ്ങത്തെരും ഉം കൂള പൂള മഞ്ഞള്
മഞ്ഞള് മഞ്ഞളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ
ഉം
ആഹ്
ഇപ്പ കുറച്ച് ഇഞ്ചി കുയിച്ചിട്ടട്ടുണ്ട്
ഇഞ്ചി ഇഞ്ചിയൊക്കെ അവിടെ ഉണ്ടാക്കാറുണ്ടോ
ഇപ്പ ഇണ്ടാക്കി കുറച്ച് കുയിച്ചിട്ടുണ്
ഏ ഇഞ്ചി ഇണ്ടാവലുണ്ടോ
ആഹ് ഇണ്ടാവോക്കെ ചെയ്യും നല്ലോ നോക്കണം
നന്നായി നോക്കണല്ലേ
ഉം
ആഹ് ടി ഏഹ്
ഇവിടെ എത്രയും ആൾക്കാർണ്ടാക്കരുന്ന്
ഇഞ്ചിയോ പൊറത്തക്കൊക്കെ കൊടുക്കലുണ്ടോ എന്നിട്ട് ഇഞ്ചിയൊക്കെ ഉണ്ടായി
ആഹ് ഓര് അവര് കൊടുക്കലുണ്ടോന്ന്
ഏഹ് ന ഇഞ്ചി ഞാനാദ്യായിട്ടു കേൾക്ക
ഇഞ്ചി ഉണ്ടാവും നല്ലോണ്ടാവും
ആണോ ഞാൻ മഞ്ഞളോക്കെ കേട്ടിക്കണെ പക്ഷെ ഇഞ്ചിയൊക്കെ പറഞ്ഞല് അങ്ങനെ കേട്ടിട്ടില്ല
ഉം അവ്ട വള്ളൊക്കെല്ലേ കെണറാ
ഓ ഇവിടെ കിണറൊക്കെ ഏകദേശം ഇങ്ങനെ നറയാനായി പിന്നെ ഉം പായലും അതേപോലെ തന്നെ
ഇവിടെ ആണെങ്കി നല്ല മാഴയാരിന്ന്
ആഹ് ഓ ഇവടി നല്ല മയേനി ഇപ്പൊ ഒന്നാമർന്ന് ക്കണ് ഇനിയിപ്പം ഇഞ്ഞി പിന്നെയും ആഹ്
ഇപ്പൊ വെയില്
ആഹ് ആന്ന് ഈ മഴ പെയ്യാൻ നിക്കണിണ്ട് ഇപ്പം അവിടെ
ഉം
അവിടെയോ
ഇവിടെ അങ്ങനെ മൂടിക്ക തൊറക്ക്ണ് ഉണ്ട് മൂടണ് ഉണ്ട് തോര ഇടാൻ പേടിയാ അത് അതുപോലിട്ട പിന്നെയും പണിയാവും
ഞാൻ ഇങ്ങനെ വാർപ്പിന്റെവിടെ ഇങ്ങനെ നിക്കാ പെയ്താ ഇടുത്ത് മണ്ടാലോ പെയ്താ ഇട് ത്തികിട്ടും ആഹ് അങ്ങനെയാണ് പണികളൊക്കെ കഴിഞ്ഞോ എല്ലതും
ഇല്ല ഇല്ല തൊടക്കാൻ നിക്ക്‌ണൊള്ളൂ തൊട്ക്കാന്ണ്ട് കറി അടുപ്പാത്താന്ന് വമ്പയറ്
ആ അങ്ങനല്ലേ കുട്ട്യാളൊക്കെ സ്കൂൾക്ക്‌ പോയിണ്ടാവുലേ
ആഹ് പോയിണ് ചിക്കൻ ഇണ്ട് ഇനി പൊരിക്കാൻ ഇണ്ട് ചിക്കൻ
ആഹ്
വമ്പയർ കാളി ഉപ്പേരി ഇപ്പൊ ഇനി എത്തിയെങ്കിലും കേബേജിൻ്റെ നോക്കട്ടെ
ആഹ് പിന്നേ അവിടെ എന്താ വിശേഷൊക്കെ എല്ലാർക്കും
നല്ല പൊറത്തൊക്കെ പോവലുണ്ടാ
ഓ പൊറത്തൊക്കെ ഇപ്പം മയയായത് കാരണെ പൊറത്ത് അങ്ങനണ്ട് പോവേ ഇല്ല പോവും എപ്പളേങ്കിലൊക്കെ പോകുള്ളൂ
അത്‌ ശെരി
ആഹ്
ഞങ്ങള് മിനിയാന്ന് പോയിനി ഞായറാഴ്ച അല്ല ശനിയാഴ്ച
ആഹ് എങ് ആഹ് ആഹ്
എടാ വീ വീട് ഒക്കെ എട്ത്തീലെ കൊറേ
ആഹ് ആഹ് ആഹ്
ആഹ് അതോ കണ്ടു പോന്ന് ആ മൂത്താപ്പന്റെ മോക്ക്‌
ഓഹ് പ്രള അതിലോ
ആ പ്രളയത്തില് ഓന്റെ വീട് ഒക്കെ കണ്ടാ ഇങ്ങള് മേൽഭാഗം മൊത്തം ഓടേനി മേലെ അടിഭാഗം വാർപ്പേനി ആ കമ്പി ഇങ്ങനെ തൂങ്ങിനിക്ക്‌ണ്ട് അടിഭാഗം മൊത്തം പോയി ഇനി അടിഭാഗം മുൻഭാഗം ഒക്കെ പോയിന്ന് അയിന്ന് രക്ഷപെട്ടതാ ഓര്
രക്ഷപ്പെട്ടതാണ്ലേ
ഉം ഓളൊരും കുട്ടിയും ഒള്ളേനി അയില് ഹസ്ബ ഹസ്ബൻ്റും ഉം മോനൊക്കെ ഗൾഫിലേന്ന്
ആണ്ലേ ഇമ്മേ ആലോയിച ഭയങ്കര അത് ഭയങ്കര ഇതാലേ കേ
മോള് പോയി ഒര് ഒരു കൊമ്പ് കിട്ടി അവിട്ന്ന് ഒരു കുട്ടിനേം കണ്ട് ആ കുട്ടിനെ രക്ഷപെടുത്തി ഓള് രക്ഷപ്പെട്ട് അവിടെ ഓരെ മൂത്തമ്മ ഉം ഉം ആ ഓരെ മൂത്തച്ചി കണ്ടിട്ടല്ല ഇതുവരെ ഓകെ ഓടെ അല്ല മണ്ണിന്റെ അടീലായി എവിടെയാ അറീല്ല
കുടുംബക്കാരേം നാട്ട്ക്കാരേം ഒക്കെ അണ്ട് നഷ്ടപ്പെട്ടു
ഉം ഉം ഓ അവിടെ കല്ല് വന്ന്ക്ക്ണ കാണ പൊയേന്റട്ത്ത് വല്ല്യ വല്ല്യ കല്ല്
വീഡിയോസ് ഒക്കെ കാണുമ്പോ ഇമ്മക്ക് സങ്കടാവും
ഉം
എത്രയേ ആൾക്കാര് ഇനിം കിട്ടാതെ കെടക്ക്‌ണ്
ഉം കൈയെട്ടി കാലറ്റ് കളഞ്ഞിട്ട്
ഏഹ്
കയ്യെത്തിക്കോനും തല കിട്ട്യോനും കാലെട്ട്യോനും പകുതി കിട്ടിക്കോനും
ഉം അതെന്നെ അഹ് ഒന്നാലോച്ചാ വെജ്ജ
ഉം വല്ലാത്ത ദുരന്താണ്
ഉം അതെ
അത് ദുരന്തല്ലേ കവലപ്പാറ
ഉം കവളപ്പാറ രണ്ടായിരത്തി പത്തൊമ്പതാ തോന്ന്ണ്ല്ലേ കവളപ്പാറ
ഉം ഇത് കഴിഞ്ഞിട്ടിപ്പം രണ്ട് കൊല്ലായിലേ ചൂരൽ മല കയിഞ്ഞിട്ട് രണ്ട് വർഷായി എന്നാലും പടച്ചോൻ വല്ലതും തരും
ഉം
അവർക്ക് വേണേങ്കിൽ പട്ടാല ഇഞ് ഇല്ലാക്കട്ടെ
ആഹ് അതെ ഇന്ന് എല്ലാവിടെ നിക്കട്ടെ
എന്തോ രസള്ള വീടാ കൂടാനാവുന്നേ ഉള്ളൂ വീട് കാണാന് നല്ല രസമുണ്ട് ഒരേ പോലെ വീട് നാനൂറ് വീട് ഇല്ലേ ആ നടുവിൽ കൂടെ അങ്ങനെ, പോപ. വൈകുന്നരം ഇരിക്കാൻ കണ്ടില്ല സ്ഥലമൊക്കെ ഉണ്ട് പുല്ലൊക്കെ വിരിച്ച് അവിടെ ഗ്രാനൈറ്റ് ഒക്കെ വെച്ച്ക്ക് നീ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പാർക്ക് പോയി കണ്ട്
ആഹ് ആഹ് ആഹ് ഒരേപോലെ ഉണ്ടാവൂല്ലേ
ഉം നല്ല രസം കാണാം ഫോട്ടോക്കെടുത്തിട്ട് നല്ല വ്യൂ ഉണ്ട്
ആഹ് ആഹ് ഹാ
അടുത്ത് പിന്നെ ങ്ങള് ഉം അട്ടമല ഉം ബ്രിഡ്ജില്ലേ ഗ്ലാസ് പാലം ആഹ് അയിലൊക്കെ പോയി പിന്നെ കവലപാറയിൽ അവൻ പോയി ലാസ്റ്റ് ഒമ്പതര ആയപ്പോഴേക്ക് എത്തിയത്
ആഹ് മഴ മഴയില്ലേനോ
മഴ വല്ലാതങ്ങ് ബുദ്ധിമുട്ടാക്കിയില്ല ഇങ്ങളെ കടയിൽ വന്ന് നിങ്ങൾ പോയപ്പോ നല്ല മഴയില്ല അപ്പൊ അതും ചെറിയ രണ്ട് പാറൽ ഉണ്ടാവുണ്ട് പാറൽ ഇവിടെന്നാല്ലാരും കുടയെടുത്തിന് അല്ലാതെ നല്ല ഊക്കിന് പെയ്യൂലേ ഇതെനിക്ക് കിട്ടിയിട്ടില്ല അവര് പടച്ചോനെ പറഞ്ഞ് പോവല്ലേ ഇണ്ടാക്കട്ടെന്ന് അല്ലെങ്കിൽ നമ്മള് പോകുന്ന വണ്ടി കൂലി കൂട്ടിക്കേ
ആഹ് ഇപ്പ മുതലാകുന്നണ്ടല്ലേ
ആഹ് വണ്ടിക്ക് പോയാ പൊട്ടു ഓ മോളേ ട്രാവലർ ബുക്ക് ചെയ്തിനു ഞങ്ങളും പിന്നെ ഇടച്ച ഓരും നാത്തൂന്മാരും നമ്മളൊക്കെ പിരിവ് കൊട്ക്കണ്ടായി
ഏഹ് അങ്ങനെല്ലേ
ഉം
പിന്നെ എന്താ ഇപ്പൊ മഴ ഇണ്ടാ ഇവിടെ ഇപ്പം വെയിലാ ഇപ്പൊ
ഇല്ല വെയിലറച്ച് തുടങ്ങി
ഉം തോടുകളൊക്കെ ഉണ്ട അവിടെ
എന്താണ്
തോടുകളൊക്കെ ഉണ്ടോ തോട്
ആഹ് ഇവിടെ തോട് ഇണ്ട് അതെല്ല ക്വാറിണ്ട് ഞങ്ങള് കുളിക്കാനും തിരുമ്പാനും പോയിന് അതാണ് പോയത് ഉം ക്വാറി വല്ല്യ രണ്ടോ മൂന്നോ ആള ആയത്തിലുള്ള ക്വാറി എനിക്ക് നീന്തറിയൊന്നുല്ലട്ടോ ഞങ്ങള് ആദ്യം പോയിട്ടു വന്നു ഇപ്പം
ഇപ്പ വീട്ടുന്ന അല്ലേ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ പേടിയ അല്ലേ ഈ വള്ളം നിറഞ്ഞിരിക്കണൂർത്തൊക്കെ
ഉം ഇവരെ അംഗനവാടിയുടെ നേരെ മുന്നില ക്വാറി പക്ഷേ അത് മതിലെ ട്ടികാണ്ട് പിന്നെ അങ്ങനെ വേം അങ്ങട്ംമരൊക്കെ കുഴ്ച്ട്ടൂട്
ആഹ് ആഹ് കാണെണ്ടാവൂലലേ
ഒരുപാട്പൊർത്ത്ക്ക് എർക്കൂല മതില്ഇഗേ പൂട്ടും ഉളളാകാകാണ്ട രക്ഷിതാക്കളെ പിന്നെ പോവൊള്ളൂ
ആഹ് ആഹ് ബൂവിടാൻനേരത്ത്ലേ
വീട്നട്തന്നെ കൂട്
ഏഹ് കുറി ഇവടെ തോടും പോയിം കൊളൂംണ്ട്
ഉം
അനെ ഇവടെ എല്ലാർക്കും പേട്യാ ചെറിയ കുട്യാളൊക്കെ ഇണ്ടായോണ്ട്
ഉം ഉം
ഓര് മണ്ടിയാനേരെ തോട്ട്ക്കാ.
ആഹ്
ആകെ തോടായ കാര്ണം.
എന്നാ ഇവിടെ തോട് ഇവ്ട്ന്നങ്ങട് പോണം കൊ
ആഹ് ഓ അങ്ങെനെ
വ്ടെ അട്ത്ത് വെള്ളച്ചാട്ടൊക്കെണ്ട്.
ആഹ് വെള്ളച്ചാട്ട് ഓ വെള്ളച്ചാട്ടൊക്കെണ്ട് ഇങ്ങള് പോവല്ണ്ടെന്നിട്ട്?
ഞാംകൊറെ മുന്നോയതാ പൊ ഇപ്പട്ത്ത്പോയിട്ടൊള്ളു ഞാപറഞ്ഞീന നന്നാവും മയ ആയോണ്ടേ എപ്പഴ വെള്ളം കൂട്ണ്എന്തായേതാ പറയാൻ പറ്റൂലല്ലോ പോണംപോ അത് ഞങ്ങള്പോയീന് ഞങ്ങള് ആ ആനപ്പാറ വെള്ളച്ചാട്ടോം തുശാരഗിരീക്കൊക്കെ പോയീനി. ഇപ്പ പോയീനീ പ്പട്ത്ത്പോയീനീ
ഏഹ്
ഉം അതേ പിന്നെ തുരങ്കല്ലേ വയനാട്ട്ക്കെ തുരങ്കപാത ണ്ടല്ലോ. അതൊകണ്ടുവന്നു അത്ഞങ്ങ ബൈക്ക്മ്മെ പോയ്ക്കേയ്ന് ഞാനും പുതാപ്ളിം.
ഏഹ്
നോക്കട്ടെ.
ആഹ് ആയ്ക്കോട്ടെ.